ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഒന്ന് കേൾക്കുന്നില്ല ആ കേക്കുന്നുണ്ട് എന്തെങ്കിലും സംസാരിക്കാത്തെ എന്തൊക്കെയ എന്തൊക്കെയുണ്ട് വിശേഷം, എന്താ സുഖായിട്ടിരിക്കുന്നു നിങ്ങെന്താ പരിപാടി
ഞാനിതാ നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു ഇപ്പൊ
ആഹ് എവിടെ പോയതാ വീട്ടിൽ തന്നെയല്ലേ
വീട്ടിതന്നെയാണ് വേഗം അലക്കും കൂളിയൊക്കെ കഴിച്ചിട്ടേ ഭക്ഷണൊക്കെ ആക്കി ആ അതന്നെ ഭയങ്കര കാറ്റ്
കാറ്റ്, ഡ്രസ്സൊക്കെ ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലേ
ആഹ്
പിള്ളേർ ക്ലാസിൽ പോണോണ്ടൊക്കെ, ആഹ എത്ര പിള്ളേര് പോുന്നുണ്ട് പിന്നെ ക്ലാസ്സില്ല രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടിയാളാണ് എത്രേലാ പഠിക്കുന്നെ
പഠിക്കയാന്ന് വെച്ചാല് വലിയ ആൾക്കാരന്നെയാണ്, ഒന്ന് ഏഹ്, സിസ്റ്റർാണ്
ആ ആ എവിടെ ഹോസ്പിറ്റല് വർക്ക് ചെയ്യായിരിക്കല്ലേ ജോലി ചെയ്യല്ലേ
ആ മോള് ഹ്ഹ് കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്
ആഹ
ഉം
പ്ലസ് ടു കഴിഞ്ഞിട്ട്, അവിടെക്കെ ആരൊക്കെ, ഇവിടെരാ ഉമ്മാ ഉപ്പ ആ മം, മക്കള് മക്കളൊക്കെ സ്കൂളിൽ പോയി
ചെറിയ മക്കളാണോ
ആ ഒരാള് ഒമ്പതിൽ പഠിക്കുന്നു, ഒരാള് നാലില് പഠിക്കുന്നു ഇന്ന് നല്ല മഴ ദിവസാണ്ലെ, എല്ലായിടത്തും
അപ്പ എല്ലാടത്തും മഴയാണ് പിന്നെ കാറ്റ് അടിച്ചിട്ട്
മരങ്ങളൊക്കെ ഉണ്ടോ വീടിനടുത്ത്
ആഹ മരങ്ങൾ അത്ര കമ്പനി ഇണ്ടേ അവിടുത്തെ ഷീറ്റൊക്കെ പൊങ്ങി ആകെ ബുദ്ധിമുട്ടായി അവിടെ ഒരു സോപ്പും കമ്പനിയുണ്ട്
ആ എന്നിട്ട് നിങ്ങൾ അതിൽ ജോലി ചെയ്യാൻ പോക്കുണ്ടോ ഇല്ലില്ല ഞാൻ പോവില്ല ഞങ്ങളിപ്പോ വാടകക്ക് പോവും ആ
ആ വീടിന്റെ പാണി വീടുണ്ട് ഉണ്ട് അപ്പൊ അവിടെ വീട്ടിലേക്ക് കയറിയിട്ടില്ല
ഉം ഉം അല്ല സോപ്പ് കമ്പനി നിങ്ങള് പോയിട്ടുണ്ടോ അവിടെ
ഇല്ല അതിവിടെ അടുത്തുന്നാണ് വീടിന്റെ ഇപ്പ നിക്കുന്നതിന്റെ മുന്നിൽ തന്നെയാണ് കമ്പനി മീൻസ് ഇതാണ് കം നമ്മള് ഗോഡൗൺ ഇല്ലേ
ആ അങ്ങനെ സോപ്പിന്റെല്ലേ
ആ സോപ്പിന്റെ സോപ്പും എല്ലാം ഉണ്ട്
ആ നിങ്ങ നിങ്ങെളെന്തെങ്കിലും ജോലി ചെയ്തിരുന്നൊ അപ്പൊ
ഞാന് അങ്കനവാടി ടീച്ചറായിരുന്നു ടെമ്പററി അല്ലെ ആ ടെമ്പററി ആയിട്ടു
ട്ടോ റിസൈനിങ് കഴിഞ്ഞോ
ആ അത് ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ വന്നപ്പോഴേ നമ്മളെ ഒഴിവാക്കി ആ അല്ല നമുക്ക്
ആ സ്ഥിര നിയമനാവില്ലേ ഞമ്മള് ഒഴിവിന് കേറിയതായിരിക്കുംല്ലേ സാ നമുക്ക് അതിന് ശമ്പളൊക്കെ കിട്ടിയിരുന്നൊ ഇപ്പൊ ടീച്ചർമാർക്കൊക്കെ ശമ്പളം കൂട്ടിയിക്കിണല്ലോ അന്ന ചെറിയെ ശമ്പളത്തിനല്ലേ പണിയെടു
ശമ്പള ഞാനൊക്കെ എത്ര കൊറവില കേറിയെന്ന് അറിയോ
ആ അന്നൊക്കെ അഞ്ഞൂറ് രൂപക്ക് ആ എന്താന്നൊക്കെ പക്ഷെ അഞ്ഞൂറ് രൂപ ന്ന് സാധനങ്ങൾ പ്പൊ പീടിയിലൊക്കെ പോയ ഒരു ചാക്ക് നിറച്ചു കിട്ടിയിരുന്നു ഇപ്പ അയ്യായിരം കൊണ്ട് പോകണം
ഇപ്പ അയ്യായിരം കൊണ്ട് പോണം എന്നാലും നടക്കുവൊ ഇല്ല്യ ആ
ഇപ്പ അയ്യായിരം കിട്ടൂല്ല പക്ഷെ അയ്യായിരം കൊണ്ട് പോയ സാധനങ്ങൾ കിട്ടും അതാണ്‌ പൈസക്ക് പൈസ് തിരിച്ച് മൂല്യം കൂടുതലും കുറവൊക്ക ആയതുകൊണ്ടേ അന്ന് അഞ്ഞൂറു റുപ്യക്ക് പണിയെടുത്താൽ വീട്ടിലേക്കുള്ള അത് നല്ല ക്കാ പൈസ കിട്ടിയിരുന്നോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അഞ്ഞൂറോടെ തികയായിരുന്നു പക്ഷെ ഇപ്പൊ അയ്യായിരം കൊണ്ട് പോയാലും ഒന്നും ആവുന്ന് ല്ല അതാണ് പ്രശ്നം വരുന്നെ അപ്പൊ എന്നിട്ട് എത്ര വർഷങ്ങള് ആ എത്ര വർഷങ്ങള് ജോലി ചെയ് തു
ഞാന് ഒരു ഒരു പതിമൂന്ന് പതിനാല് വരെ
ആ അത്ര വർഷം വരൊക്കെ ജോലി ചെയ്ത് ആശ വർക്കറ് ആയിട്ടാണോ അതോ
അല്ല അംഗനവാടി ടീച്ചറായിട്ട്
ടീച്ചറായിട്ടന്നെ
ആ ഓ എന്റെ അംഗനവാടിയില് ഒരു പത്ത് ഇരുത്തഞ്ച് ഇരുപത്തെട്ടു കുട്ട്യോളൊക്കെ ഉണ്ടായിരുന്നു
ആ അത്രക്കെ കുറെ കുട്ടികളുണ്ട് ഞങ്ങളിവിടെ അംഗൻവാടിയിലൊക്കെ ആദ്യം അഞ്ചോ ആറോ കു കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ടീച്ചർമാരും അങ്കൻവാടിക്കെ ഉഷാറായപ്പോ ഒരു പതിനഞ്ച് കുട്ടികൾ വന്നു പതിയെ ആദ്യൊന്നും ഞങ്ങളൊന്നും ഇങ്ങനെ അംഗൻവാടിക്ക് കുട്ടികളെ വിട്ടിരുന്നില്ല ഇപ്പൊ പിന്നെ സൗകര്യങ്ങളൊക്കെ കൂടിയ അംഗൽവാടിക്ക് വിടൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ആ എല്ലാ സാധന സാന്ത്രി ഭക്ഷണൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുമ്പോൾ നമുക്ക് അത് കുട്ടികൾക്കും തന്നെ നല്ലൊരിതല്ലേ പിന്നെ ഒരുവിധക്കെ അവിടന്ന് പഠിപ്പ പഠിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പഠിപ്പിക്കൊക്കെ ചെയ്യോ അതൊ പാട്ടും
ഓ ഞങ്ങൾ പഠിപ്പിക്കും ഞങ്ങൾ പഠിപ്പ ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് എഴുതി പഠിപ്പിക്കാൻൻ പാടില്ലാ എന്നാ തന്നൊക്കെ പിള്ളേരുടെ കൈ പിടിച്ച് എഴുതരുത് എന്നാ കാരണം അവർക്ക് ബലം കോറയും അത്ര ഭാവിയിലേക്ക് എ ആ നമ്മള് എഴുതി പഠിപ്പിക്ക് ആ
അത് അവരാ ആദ്യക്കെ ഞങ്ങള് വ്ടെഒര് ടീച്ചറണ്ടായപ്പോ ആ ടീച്ചറ് എല്ലാതും എ ബി സി ഡി ഒക്കെ എഴുതി ക്കെട്ക്കെ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പ ടീച്ചറ് പറ്റുനില്ല അവർക്ക് പറ്റില്ല എന്നുള്ള ഇതെക്കാറല്ലേ എന്റെ സഹോദരൻ ഇതുപോലെ അംഗൽവാടിന്റെ മ ക്ലാസ് എടുക്കുന്ന മെയിൻ ഓഫീസർണ്ടാവില്ലേ അങ്ങനെ ആരുന്നു അവന് ക്ലാസ് ക്കാൻ പോവയിരുന്നു ടീച്ചർമാര്ക്ക് അങ്ങനെ ആ ആ ഓൻ അയിന്റെ കഥകളൊക്കെ ങ്ങനെ പറയാ പല ടീച്ചർമാരുടെ അനുഭവങ്ങളൊക്കെ അപ്പൊ ഇങ്ങളെ ജീവിതത്തിൽ ഇങ്ങക്ക് സ് സന്തോഷള്ള കാര്യം എന്തായിരുന്നു അംഗൽവാടി ടീച്ചറായിട്ട്
എന്റെ ഏറ്റവും വലിയ സന്തോഷംന്ന് പറയ്ണ്ടങ്കില് എനി ഞങ്ങക്ക് നമുക്കൊരു മീറ്റിംഗ് വരും ടീച്ചേഴസ് എല്ലാരും കൂടി അന്ന് എന്റെ പിന്നെ ഞാൻ അംഗൻവാടിന്ന് എ എറങ്ങേണ്ട ദിവസാ അന്നാണ് ആ മീറ്റിങ്ങിൽ സമയം വന്നത് അപ്പൊ എല്ലാവരേം ഞാന് ടീച്ചേഴ്സിനെയും എല്ലാവരെയും ഞങ്ങള് അംഗൻവാടിൽ വെച്ചിട്ടാണ് കണക്കുകളൊക്കെ നോക്ക അത് ആ ദിവസം വന്നെ എന്റെ അംഗനവാടിൽ വെച്ചിട്ടായിരുന്നു അപ്പ ഈ പിള്ളരെ പഠിപ്പിക്കലും അംഗനവാടിയിൽ വെച്ചിട്ട് ഞാൻ ഈ ടീച്ചർമാർക്കെല്ലാവർക്കും എൻ്റെ വക ഭക്ഷണം നൽകി എല്ലാർക്കും ഒരു സദ്യതന്നെ ഒരുക്കി ഞാൻ അപ്പൊ അത് സൂപ്പർവൈസറും എല്ലാർക്കും ഭയങ്കര ഇഷ്ട്ടായി മക്കളെ അംഗൻവാടിത്തെ നമ്മുടെ ചുറ്റുപാടുള്ള ഈ കുട്ടികളെ അമ്മമാരും ചുറ്റുപാടുള്ള അമ്മമാരും എല്ലാവാരും വന്നു എന്നിട്ടാ ഭക്ഷണം ഇണ്ടാക്കിയെ, എല്ലാരും ഞങ്ങള് ജാതി
എല്ലാരും വേം ആഹ് എല്ലാരും നല്ല പ്രോത്സാഹന ഇപ്പ എന്തെലും പരിപാടി ഗാന്ധി ജയന്തി അല്ലേ ഈ ശിശുദിനം ഒക്കെ ആവുമ്പോ ജാത വിളിക്കാനും ഒക്കെ എല്ലാവരും ഉണ്ടാവുമ്പോ അതൊക്കെ നല്ലൊരു രസാണല്ലോ.
മ് അത് എനിക്ക് എനിക്ക് മറക്കില്ല, കാരണം എന്താ വെച്ചാല് അമ്മമാര് അ അവ അപ്പന്റെ കുട്ടികളെ വീട്ട്ന്നൊക്കെ എഹ് എനിക്ക് സമ്മാനങ്ങളൊക്കെ കൊണ്ടെ തന്ന് സൂപ്പർവൈസറ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ആഹ് അതന്നെ അതില് അത് മറക്കാൻ പറ്റില്ല എനി
ആ ആ ന്ന്ട്ട് കൊറേ സമ്മാനങ്ങളൊക്കെ തന്ന്ട്ട്ണ്ടാവും ലെ ആ ആ
അത് സൂപ്പർവൈസറും ഞങ്ങളെ മെയിൻ ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ നിന്ന് തന്നെ ഞാനത് വാങ്യേതും
ആ ആ അത് അന്നങ്ങനല്ലേക്കാരം അത് അന്നങ്ങ് അംഗൽവാടി ടീച്ചറാവിട്ട് ആരുണ്ടാവില്ല കാരണം അയാ ആ അപ്പാ ഒയ് വില് ഇങ്ങളങ് കേറിയതാരിക്കും അന്ന് പത്ത് പന്ത്രണ്ട് കൊല്ലം മുന്നേ ആ പിന്നെ അവരായിട്ട് ടെ ച്ചർമാരെ നിയമിച്ചപ്പോ പിന്നെ അവരങ്ങനെ ആ ഒയ്ഞ്ഞ് കൊടുക്കണം ഷേ ഇപ്പം ഞാനങ്കലവാടി ടീച്ചർക്ക് വാണ്ടിട്ട് ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു ട്ടോ ഞങ്ങളെ അംഗൽവാടിന്ന് സ്ഥലം കൊടു ഏ സ്ഥലം കൊടുത്തവർക്ക് മറ്റേ ആ അത് അങ്ങനെണ്ടോ
ആ സ്ഥലം കൊടുത്തവർക്ക് അംഗൻവാടിയിലേക്ക് ഇങ്ങനെ ഒരിത്ണ്ടാരുന്നു കാരണം ഞങ്ങളെ ന്റെ അംഗൻവാടിന്റെ അടുത്ത്ണ്ടായിര്ന്നു ഒരുട്ടി ഒരു കുട്ടി കൊട്ത്ത്ട്ട്ണ്ടായിരുന്നു അങ്ങനെ
ന്ന്ട്ട് അവൾക്ക് കിട്ട്യോ
അതോല് കിട്ടി ന്ന ഞാൻ കേട്ടത് ഞാൻ പിന്നെ അങ്ങട്ട് അത്ര ഇല്ല കൊർച്ച് ഇത്തിരി ദൂരെയാണ് അവരെ വീട്
യ്രിക്കും നിങ്ങള് ആ ജോലി ചെയ്തിരുന്നെലെ ന്ന്ട്ട് ഞാൻ ഇതേപോലെ കൊട് ട്ക്കാൻ വാണ്ടീട്ട് ഞങ്ങള് ബ്ലോക്കില് പോയി പഞ്ചായത്തില് പോയി കടലാസൊക്കെ ശെരിയാക്കി ഞാൻ അവടെ ചെന്നോക്കുമ്പോ അപ്പൊ അവര് പറഞ്ഞു ഇതി ഇങ്ങനെ നിയമപ്പ പ്പ എന്താ നിർ ത്തലാക്കിക്കുണു പർഞ്ഞു അതുവരെ അവരൊന്നും പർഞ്ഞില്ല ആ ന്ന്ട്ട് ഇപ്പോ ആ ഇപ്പഴല്ല ഞാന് ഒരു വർഷം മുൻപ് തോന്നുന്നുണ്ട് അങ്ങനെ അതായത് എന്നിട്ട് ഞാൻ അങ്ങനെ ചെന്ന് നോക്കുമ്പോ അവര് പറഞ്ഞു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് ഇനി അംഗൽവാടിക്ക് ടീച്ചറ അങ്ങനെ പറ്റി ല്ലാ കാരണം ഒരുപാട് അപേക്ഷകൾ വരുന്നതല്ലേ അപ്പൊ ഇങ്ങക്ക് അങ്ങനെ വേണെങ്കിൽ ഇങ്ങൾ കൊടു കൊടുത്തോളീം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തോളിൻ എന്നിട്ട് അതീന്നു വേണോങ്കിൽ പക്ഷെ നമുക്ക് കിട്ടും നമ്മള അടുത്തൊന്നല്ല എവിടെങ്കിലും ആയിരിക്കും അപ്പോ ബസ് ആഹ് താണ് നമുക്ക് പ്രതീഷി നമ്മള് നമ്മളെ അംഗലവാടില് കൊടുത്തു ന്ന് ചാരിച്ച്ട്ട് കാര്യല്ലല്ലോ നമുക്ക് അവടെ കിട്ടണന്നില്ല അപ്പൊ വേറെ എവിടെങ്കിലൊക്കാവുമ്പോ ബസിന് ഇതിനൊക്കെ പോയിട്ട് ബു ദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൊട്ത്തില്ല
ആദ്യം അ പക്ഷെ പർഞ്ട്ട് കാര്യല്ല നമ്മൾ ആദ്യം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവൊള്ളൂ പിന്നൊരു വർ ക്ഷണം കയ്ഞ്ഞാ നമുക്ക് എഴുതി വാങ്ങിക്കാ നമ്മളെ നാട്ടിലേക്ക്
നാട്ടിലേക്ക് മാറാം. പിന്നെ ഈ ചെറിയ കുട്ടി മക്കളെ നോ ക്കണം ണ്ടേൽ നല്ല പണിയാണ്ല്ലേ. ഞാൻ പറയും വല്യ കുട്ടികള് ഇല്ലേ അല്ല ഇപ്പ ഈ ഈ യു പി സ്കൂള് അഞ്ചാം ക്ലാസ് മുതലക്കെ പഠിപ്പിക്കണതല്ല ബുദ്ധിമുട്ട് ഈ എൽ കെ ജി യു കെ ജി അംഗൽവാടി അവർക്ക് അമ്മള് എ എത്ര പൈസ കൊടുത്താലും ആഹ് എ ത്ര പൈസ കൊടുത്താലും ഇത് ക്ക തെകീല. കാര് നമ്മള വീട്ടില് ഒന്നും രണ്ടും കുട്ടിള് എങ്ങനെ കളിക്കുന്നെ? അല്ലെങ്കി എങ്ങനെ പഠിക്കുന്നത് എങ്ങനെ വി കൃതിയായിട്ടല്ലേ പിന്നെ ഈ ചെറിയ മക്കളല്ലേ ബാത്റൂം പോവാനും എല്ലാറ്റിനും ഉണ്ടാകും അതും പോലെ ചെറിയ മക്കളാകുമ്പോ കരച്ചിലോ അവരുടെ ഉച്ചവരെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അത് നോക്കണം അവരെ പഠി പഠിപ്പിക്കണം പാട്ട് പഠിക്കണം ഞാൻ എന്നിട്ട് ടീച്ചറോട് ഇങ്ങനെ പറയും ടീച്ചറേ എന്തിനാണ് നിങ്ങൾക്ക് ശമ്പളം കൂടിത്തരന്നത് അല്ലാതെ മറ്റ് വലിയ ആൾ പിള്ളേർക്കൊന്നും അല്ല പൈസ കൊടുക്കണ്ട് ടീച്ചർമാർക്കല്ലെ പൈസ കൊടുക്കേണ്ടത് കാരണം നമ്മള അത്രയും ശ്രെദ്ധിച്ച് നോക്കണ്ടേ മക്ക
അതെ ഇങ്ങനെ ഒരാളും അങ്ങനെ ഇങ്ങനെരു ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ ടീച്ചർമാർക്ക് നല്ല ശമ്പളത്തിൽ കേറായിരുന്നു കാരണം എന്താ വെച്ചാലേ ഒരു മെമ്പർ പവർ ആണ് അംഗനവാടി ടീച്ചർ
ആഹ് അപ്പൊ കാരണം അതിന്റെ അയിന്റെ ഇടക്ക് നമ്മള് സർവേ വരുമ്പോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യണ്ടെ ആഹ് മക്കളെ നോക്കും വേണം ചെലപ്പോ അന്ന് ആഹ് അന്നാ ടീച്ചർ മറ്റേ വെക്കുന്ന ഭക്ഷണം കഴിക്കാൻ വെക്കുന്ന ടീച്ചർ ഉണ്ടാവില്ലേ അവര് ഹെൽപ്പർ ഇതാവുമ്പോ എന്ത് കാട്ടും അപ്പൊ അതും കൂടെ നമ്മള്
അതെടുക്കണം അതെടുക്കണം കുട്ടികളെ പഠിപ്പിക്കണം പിന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം പിന്നെ ഗർഭിണികള് അടോ പിന്നെ പ്രായപൂർത്തിയായ പെൺകു
ഇതിനൊക്കെ ആശ വർക്കർ എന്തോന്നില്ലേ സാധനം എന്തോ
അല്ല ആ ആശാവർക്കറല്ല അംഗൻവാടി തന്നെയാണ് ആശ ആ ആശാവർക്കർ നമുക്ക് അവടെ ഗർഭിണികളുടെ പ്രസവാനന്തര എല്ലാ പിന്നെ പിന്നെ പിന്നെ മരുന്ന് ചികിത്സന്റെ എല്ലാ കാര്യങ്ങളും ഉം പിന്നെ ആശാവർക്കർമാര് അംഗനവാ ടീച്ചർമാരെ അറിയിക്കും
ആഹ് ആഹ്
ഒരു നമുക്കൊരു ഒരു ഏരിയയിൽ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അത് ആ ഗർഭിണിന്റെ പ്രസവം
ഓക്കെ ശരി ശരി